ഹലോ ഹലോ ആഹ് കേക്കാവോ
ആഹ് കേൾ ക്കുന്നുണ്ട് പറ്ഞ്ഞോളൂ
ശേഷം
ഒക്കെ നല്ലത്
സുഖം തന്നെയല്ലെ ഉം എന്തായി രാത്രിക്കേക്കുള്ള ഭക്ഷണൊക്കെ റെഡിയായോ
ആഹ് ഒക്കെ റെഡി ആയിക്ക്ണ്
ഏ എങ്ങനെ ഒന്നാകെ വെക്കുന്നതാണോ ഉച്ചക്ക് അല്ലെങ്കില് രാത്രി ആയിട്ട് വേറെ വെക്കുന്നതാണോ എങ്ങനേണ്
ത്രിയായിട്ട് വേറെ വെക്കും
രാത്രിയായിട്ട് വേറെ വെ ക്കൂല്ലേ എങ്ങനെ രാത്രി എല്ലാവർക്കും ചോറാണോ അല്ലെങ്കില് ചപ്പാത്തിയോ അങ്ങനെയല്ലാം ചോറ്ന്നെയണല്ലേ
ചോറന്നെയാണ്
അങ്ങനല്ല ഞങ്ങൾക്കൊക്കെ ഇവിടെ രണ്ടരം ഉണ്ടാക്ക രാത്രിമ്പോചല് ചപ്പാത്തി തിന്നുന്നവരുണ്ട് ചല ചോറ് തിന്നുന്നവരുണ്ട് അങ്ങനെ ഉം അവിടെ ഇങ്ങനെ
രണ്ട് പണിട്ക്കണല്ലേ
ചപ്പാത്തിെങ്കില് കറി വെക്കണം മീൻകറി ഒന്ന് പ്പാക്ക അങ്ങനെ കൂട്ടൂല്ല ആ ഒന്നി ക്കലന്നാണ് ഉച്ചക്ക് ഒന്നിച്ച് വെ ക്കും എന്നിട്ട് പിന്നെ രാത്രി ഇതേപോൽ തന്നെ ഹ ചപ്പാത്തി വേണ്ടവർക്ക് ചപ്പാത്തി തിന്നണം അയിലേക്ക് കറിയും ഇതേ തന്നെ മുട്ട്റോസ്റ്റോ മുട്ടക്കറിയോ അങ്ങനെ എന്തേലുക്കെ ഉണ്ടാക്കണം അല്ലാതെ മീൻകറി പച്ചക്കറികൾ അതൊന്നും ചപ്പാത്തിക്കാരും കൂട്ടൂല പിന്നെ ചോറ് കഴിക്കുന്ന ന്നക് പിന്നെ ആ കറിമെടുക്കം അങ്ങനെയണ് അവിടെങ്ങനെ നേ ഒരു നേരം ബ ക്ഷണം ഉണ്ടാക്കിയാൽ മതിയാവും അല്ലെ
ആ അ അല്ല ഇവിടെ രണ്ടു നേരം ഇണ്ടാ ക്ണം
രണ്ടു നേരം ഉണ്ടാക്കണല്ലേ ചോറൊക്കെ ആ ആ പോയി അല്ല രണ്ടു നേരം ചോറണ്ടാക്കണം ആ ഉച്ച രാത്രി കേക്കുള്ള രാത്രി ഉണ്ടാക്കണം ഉച്ചത്തെ കുള്ള ഉച്ചക്ക്ണ്ടാക്കണം അങ്ങനെ അങ്ങനെ ആണോ അല്ലെങ്കിൽ ഒന്നാകെ രണ്ടു നേരത്തിന് ഏ അങ്ങനെയാണോ ഓ ഇപ്പം ബയങ്കര ബുദ്ധിമുട്ട് തന്നെല്ലേ ഒരു നേര ത്തിന് വെക്കാണെങ്കിൽ കൊഴപ്പില്ല ഉച്ചക്ക് അങ്ങട്ട് ഒന്നാകെ വെക്കുമ്പോ പണിന്നെ നമ
ഉപ്പൊക്കെ ണ്ടാവുമ്പളേ വയസ്സ് സയരൊക്കെണ്ടാവുമ്പോ മയെക്കെല്ലേ അപ്പൊ തണുത്ത് രാവിലെ വെച്ചാല് സ്കൂക്ക് പോവാനാമ്പത്തന് വെക്കണതല്ലേ അപ്പൊ
തണ് അതൊന്നു തിന്നൂല കരളെ
ആഹ് അല്ല ഉപ്പക്കപ്പൊ രാവിലെ വെക്കണല്ലേ നമ്മള് പൂക്ക് പോകുമ്പോ ഒമ്പത് മണിയാകുമ്പത്ത്നൊക്കെ ചോറ് ഊറ്റ്ണതല്ലേ
ആഹ് അങ്ങനെല്ലേ ആഹ് ആ ചോ ആഹ് സ്കൂൾക്ക് കുട്ടികൾ ചോറ് കൊണ്ടു പോവയിക്കാരല്ലേ
കൊണ്ട് പോകണല്ലണ്ട്
ആഹ് കൊണ്ടുപോകുന്നവരുണ്ട് അപ്പം പിന്നെ രാവിലെ മ്മള് നേരത്തെ തന്നെ ചോറൊക്കെ റെഡി ആവണം എങ്ങനെ രാവിലെ ചോറ് എന്താണ് ണ്ടാക്കി കയിയോ എങ്ങനെ പണിയൊക്കെ രാവിലെത്ത കയിയോ എപ്പഴാണ് പണിയൊക്കെ കയ്യാറ്
പണിയൊക്കെ കഴിയുമ്പോ പന്ത്രണ്ട് മണിയാവും
പന്ത്രണ്ട് മണിയ ആവേ എങ്ങനെ പെ പെട്ടെന്ന് പണി തീർക്കുന്നതാണ ഇഷ്ടം അല്ലെങ്കിൽ ല് എന്താണ് സാവധാനം പണി തീരുന്നതാണോ ഇഷ്ടം ചെലൽക്കക്കെ പെട്ടന്ന് പണി തീർക്കുന്നവർക്ക് എന്നാ ചെലൽ ക്ക് സാവധാന പണി പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ഉറങ്ങ അല്ലെങ്കിൽ ഫോണമ്മേൾ കളിക്ക ഇങ്ങനെ എന്ത്ല്ലെങ്കിലൊക്കെ ഹ ആവും വിചാരിച്ചിട്ട് സാവധാനം പണി തീർക്ക്ണോരുണ്ട് അതാ ഞാൻ ചോദി
എനിക്ക് പെട്ടെന്ന് തീരണ്താണ് ഇഷ്ടം പെട്ടെന്ന് തീരുന്നതാണ് ഇഷ്
അവിടെ എങ്ങനെ പെട്ടെന്ന് തീർ കല്ലേ ഇഷ്ടം ഉം അങ്ങനെ നിങ്ങൊക്കെന്നെ ങ്ങള് ആ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങള് എന്താണ് ഒരു പത്ത് പതിനൊന്ന് മണി ആകുമ്പോത്തിനൊക്കെ ഒരു വിധം പണികളൊക്കെ തീരും കുളിച്ചു കേറും ഞങ്ങള്
കുളിച്ചു കേറും
അത്പോലെ തന്നെ തീർക്കണതാണ് ഇഷ്ടം തീർന്ന് കഴിഞ്ഞ അങ്ങനെ വിചാരിക്കും ആ തീർ കഴിഞ്ഞ വിചാരിക്കു തീർക്കണ്ടേനി ഇതിപ്പോ എന്താണ് ഇനിപ്പം കൊറെ നേരം വെറുതെ കുത്തിരിക്കുകയാണല്ലോ വെറുതെ കിടക്കുകണല്ലോ ഇങ്ങനെ എല്ലാം വിചാരിക്കും തീർന്ന് കഴിയുമ്പം എന്നാലോ തീരാഞ്ഞാലോ ഹോ തീർന്ന് കിട്ടണില്ലല്ലോന്നാണ്
ഇന്നാലോ ഞമ്മുക്ക് ഫോണ് മ്മേ നോക്കാൻ പറ്റിയെനേ ചിന്തയല്ലേ പണി കഴിഞ്ഞിരിക്കുമ്പോ
പെട്ടന്ന് പണി കഴിഞ്ഞാ പിന്നെ കുറച്ച് റസ്റ്റ് എടുക്കാലോ പിന്നെ കുറച്ച നേരം ഫോൺ മ്മെ കളിക്ക ക്കാലോ അങ്ങനെ ഇതൊ ഇതില് ഹ ആണല്ലോ ഇപ്പൊ അങ്ങനൊക്കെ വിചാരിക്കും അതോ ത് പിന്നെ പെട്ടെന്ന് തീർ
പെട്ടെന്ന് തീർക്കാൻ നോക്കും പക്ഷേ കഴൂല അവന് സ്പീഡ് അടു തന്നെ നമ്മൾ പറ്റെ ക്ഷീണിക്കും
എന്താ അറിയോ ഇതേപോലെ പണിയെടുത്തിട്ട് എന്താ കഞ്ഞിയോ എന്തെല്ലൊക്കെ കുടിച്ചിട്ട് പണിയെടുക്ക എങ്ങനെ പത്തുമണിക്ക് കഞ്ഞിയോ അങ്ങനെങ്കിലും ഭക്ഷണം എന്തെങ്കിലും പത്തുമണിക്കും കഴിക്കാറ്ണ്ടോ എങ്ങനെ
പത്ത് മണിക്ക് യാ വീട്ടിലെ ഓലൊക്കെ എല്ലാരും കഴിക്കും ഞാന് പിന്നെ എട്ടരായാമ്പം ആമ്പോ ചാ കുടിച്ച പിന്നെ ഉച്ചക്ക് ചോറ് തിനല്ലേ ഉള്ളു
ങ്ങാ വടക്ക് പത്ത് മണിക്ക് എന്തെങ്കിലും കഞ്ഞിയൊ എന്തെകിലൊക്കെ കുടി
ആഹ് ഉപ്പി ഇമ്
നമ്മക്കൊരു ഉണ്ടാകുവുള്ളു ആ ആ പിന്നെ എന്നാല് നമ്മുക്ക്ടുത്ത പണിക്ക് ഊർജ്ജം കിടുള്ളൂ അല്ലെങ്കിൽ നാ തന്നെ വാടി തളരും ആ തളരും അത പിന്നെ എങ്ങ
രാവിലെ നല്ല കറിയും ഭക്ഷണൊക്കെ കിട്ടണം ആ എട്ടരായൊക്കെ എട്ടണ ആവുമ്പോ കിട്ടിയ പിന്നെ
ആ അപ്പ രാവ് വിലെ ക്ക്ണ് എന്നും കറിയു താക്കോ അല്ലെങ്കി തലേന്ന്ത്തെ കറിയാണോ അ എട്ത കാറ്
ഞാ എല്ലാ ദിവസൊന്നും ണ്ടാവൂല യായ്ച് അധികം ദിവസൊക്കെണ്ടാക്കും
ഉം ന്താണ് പത്തിര്യാെക്കെ വെക്കാണെങ്കി അയ്ലേക്ക് മുട്ടക്കറ്യാേ അങ്ങൻത്തെന്തേലും കറി പ്രത്യേകം ണ്ടാക്കണോ എങ്ങെനാണ്
പത്തി പത്തിരീണ്ടാ ക്കല് കമ്മ്യാണ് അധികം ദോശ പുട്ട് നൂൽപുട്ട് പത്തിരിക്കെ പ്പ്ളെങ്കിലൊക്കെ ണ്ടാക്കാെള്ളൂ ചപ്പാത്തിം പത്തിര്യെക്കെ
രീഷ് എല്ലാര്ക്കു
ഇഷ്ടണ്ടേ പണിട്ക്കാൻ മട്യാണ്ന്ന്
ആ എളുപ്പ അരി ബയങ്കര ബയങ്കര എന്താണല്ലോ എന്താണ് ബയങ്കര
ഞങ്ങള് വീട്ടില് കൊറച്ച് കൂടുതല് ആൾക്കാരോണ്ട് പത്താൾക്കാരോണ്ട്
ആ ആ അങ്ങനെ അപ്പൊ കൂടുതല് അ ആ അപ്പം പിന്നെ ബയങ്കര ഇതാണല്ലോ അപ്പൊ പിന്നെ അമ്മള് എളുപ്പത്തില് കൊറെ ഇതാക്കണല്ലോ അയിനെക്കാട്ടും നല്ലത് ദോശയൊക്കെ പക്ഷെ ദോശേക്കെ ചുടണെ എനിക്ക് എനിക്ക് തോന്ന്ണ് എനിക്ക് എന്താണ് പത്തിരിനോടാ എളുപ്പം തോന്നാണെ കാരണം ഇത് ചു ചുട്ട് ഇതാക്കി വരുമ്പോതെന്ന് ടൈം ഒരു വിധവും ആ സമയത്ത് ആകുമ്പോതിന് ഞങ്ങളൊക്കെ പിന്നെ ഗ്യാസിമ്മേലാ ആ വല്യ അതേപോലെതന്നെ പത്തിരിന്റെ ഇതുണ്ടല്ലോ അതിമ്മേല ആറെണ്ണം ഏഴ് ണ്ണൊക്കെ ഇട്ടാണ്ട് വേ വേവിക്ക അതോണ്ട് പെട്ടെന്ന് കഴിയും പക്ഷെ അതേ പോലന്നെ ദോശചുടാണെങ്കി ഓരോന്ന് ഓരോന്ന് തന്നെ തക്കുമ്പം ഇങ്ങനെ നിക്കണം അത് വേവുന്നവരെ നിക്കണം അയിന്റെടേക്ക് പത്തിരി കൽപത്തിരിം കറി ആവണ ടൈമ് കഴിയും എനിക്ക് അതാണ് പത്ത ഒത്തിരി അവസ്ഥയായിരുന്നു പക്ഷെ ഭയങ്കര കെത്യേടയെങ്കിലും പെട്ടെന്ന് കയ്യും പക്ഷെ ദോശമ്മക്ക് ഇങ്ങനെ കലക്കി പാരാനേ ഒള്ളൂ ക്ഷേ ടൈമ് എടു കുമത കൊ
ടൈമ് എടുക്കും അങ്ങനെന്നുള്ളൂ പിന്നെ ഗ്യ ഗ്യാ ഗ്യാസിനിപ്പോ വെല കൂടി കിട്ടാത്തെ ടൈറ്റു ആയില്ലേ
ആഹ് ഗ്യാസിനിപ്പോ നല്ല വെല കൂടിയോണ്ട്
അല്ല ബുക്കിങ് പൈസൊടുത്താലും കിട്ടണില്ലല്ലോ ആ ബുക്കിങ് വന്നാലല്ലേ നമ്മുക്ക് കിട്ടുള്ളു നാപത്തഞ്ച്സോ
ആഹ് എത്രോ ഇനിപ്പോ ഒരു വർഷൊക്കെ ആ ക്കാന്നൊക്കെ അങ്ങനെ കേട്ട് എഹ്ന്താ ഒരു വർഷ ഷത്തിൽ മൂന്ന് മൂന്ന് വട്ടവും നാല് വ ട്ടായിട്ട് കിട്ടുള്ളൂന്നൊക്കെ കേട്ട് ഇപ്പ ഞങ്ങള് വീട്ടിലൊക്കെ ഞങ്ങളാദ്യം പുറത്തായിരുന്നു അടുപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നത് അവിടാണ് വെ ചെയ്യുന്നതൊക്കെ അപ്പൊ ഞങ്ങള അകത്തടുപ്പുണ്ട് അതൊക്കെ പിന്നെ അടുപ്പൊക്കെ കേടരാൻ തുടങ്ങില് പൊട്ടി ടൈലൊക്കെ പൊ ട്ടി നാശം ഉപയോഗിക്കാറില്ലായിരുന്നു പുഴോ പൊറത്ത് അതേപോലെ തന്നെ അടുപ്പ് ഉണ്ടാക്കിക്കാരുന്നു ആ അടുപ്പത്ത് ഞങ്ങളെന്തെയ്യും ഇതേപോലെ തന്നെ വെക്കും ഇപ്പം മഴൊക്കെ ആയതുകൊണ്ട് ഇപ്പം അടുപ്പിപ്പം വെള്ളൊക്കെ ഇതാ അതേപോലെ തന്നെ തേപ്പായല്ലേ അത് കെട്ടിയൊക്കെ ചെയ്തണ്ന്നാലും ണ്ടാവല്ലോ കാറ്റൊ ക്ക്മ്പോമ്മള് തീ പല തീ അങ്ങനെ കത്താൻ പ്രയാ സ് ആണല്ലോ അടു പ്പം നനഞ് ചീതനടിക്കുമ്പോളൊക്കെ അപ്പം പിന്നെ ഞങ്ങളെന്തെയ്ത് ആ പുതിയതായിട്ട് ആഹ് അതാണ് ഒരുപാട് വിറക്ക് വേണം അടു ടുപ്പത്ത് ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളിണ്ടാക്കിയ അടു
ക്കുമ്പ മ്മക്ക് ഗ്യാസ് ലാഭണല്ലോ
ലാഭം ഇപ്പ ഞങ്ങള്ണ്ടാക്കിയ പുതിയത്ണ്ടാക്കിയ അടുപ്പ്ന്ന് പറയാണെങ്കിൽ ഒരടുപ്പ് പറ്റെ ചെറുതായി പോയി മറ്റേ അടുപ്പ് പറഞ്ഞെ വല്ല്യ അടുപ്പായി പോയി ആ വല്ല്യ അടു വേണ്ടിയത് അങ്ങനെണ് വിറക് അപ്പൊ അങ്ങനെ പറയുണ്ട് ഗ്യാസാവുമ്പോ ഉം പക്ഷേ ഉം പക്ഷെ എനിക്ക് തോന്നുന്നത് ഗ്യാസിനെകാൾ എനിക്ക് എളുപ്പം അടുപ്പത്താണ്ട്ടൊ സാധനങ്ങളൊക്കെ എരിഞ്ഞ് എരിഞ്ഞ് ഇങ്ങനെ വെക്കാനാണെങ്കിൽ അടുപ്പ് നല്ല ചൂടും നല്ല വിറകൊക്കെ ഉണ്ടെങ്കി അടുപ്പത്താണ് സുഖം എനിക്ക് തോന്നുന്നത്
അനി പത്തിരി പോ കടുപ്പത്തി ചൂടുമ്പോ ഒന്നോ രണ്ടെണ്ണോ പറ്റുള്ളു
ആ അ അതാണ് പിന്നെ ഞാ പിന്നെ അടുപ്പത്ത് പൊക അടുപ്പത്ത് ചുട്
ആഹ് ആഹ് ശരിക്കും വേവൂല പൊള്ളൂല
പക്ഷെ അത് നടു നടുഭാഗം മാത്രം നടു ഭാഗം മാത്രം നല്ലോണം ഒന്ന് പൊള്ളിവരും ബാക്കി സൈടൊക്കെ എന്തെയ്യും വേവാത്തെ പോലെ ഉണ്ടാവ്അ അങ്ങനെയണ് എന്താണ് പത്തി കൂടുതൽ ആ പത്തിരി
അതാണ് അപ്പൊ ശരിക്കും ഒന്നോ രണ്ടെണ്ണോ വേവിച്ചാൻ പറ്റുള്ളൂ അപ്പൊ നമക്ക് അടുപ്പത്ത് ചു ടെനസ് സമയം വൈകും
സുഖാണ് പറഞ്ഞത് ഗ്യാസ് മലാണ് ട്ടോ അടുപ്പത്ത് സുഖ ല്ല അടുപ്പത്ത് കത്തിച്ച് കത്തി എന്റെമ്മോ ഇതാണ് ഗ്യാസ് ഇപ്പത്തെ ആ ഇല്ല ഇപ്പം ഭയങ്കര പ്രശ്നാണ് പക്ഷെ ഞങ്ങൾക്ക് ഇ പ്രാവശ്യം രണ്ട് പ്ര വശ്യം തന്നെ മൂന്ന് ദിവസം കൊണ്ട് ഗ്യാസ് ബുക്ക് ചെയ്തപ്പ തന്നെ മൂന്ന് ദിവസം കൊണ്ട് കിട്ടീട്ണ് ട്ടോ ഞങ്ങളെ വീട്ടില് രണ്ട് കുറ്റിണ്ട് പക്ഷെ അത് ബുക്ക് ചെയ ഇതപ്പോ മൂന്ന് മൂന്ന് ദിവസം കൊണ്ട്ട്ടീണ് എന്താ
ആ
ഞങ്ങൾക്ക് എന്തോ ഒരു ഭാഗ്യ ത്തിന് കിട്ടി ഇനി അങ്ങനെ പോയി അങ്ങനെ കിട്ടണം എന്നൊന്നും ഇല്ല അങ്ങനെയാണ് അവിടെ എങ്ങനെ ബു ക്കെയ്ത് എപ്പളേം കിട്ടോ വേ ഗം കിട്ടോ പെട്ടെന്ന്
ബുക്ക് ചെയ്താ വേഗം കിട്ടൊന്നില്ലേ നാപ ത്തഞ്ചീസാണം ഇത് വരെ കിട്ടിയത് അങ്ങനെ ഇപ്പൊ
ട്ടോ ഞാൻ വിളിക്കാട്ടോ
ആഹ് ആയിക്കോട്ടെ ഓക്കെ
ഉ ഹലോ ഹലോ ഹലോ